ഹലോ
കേൾക്കാൻ പറ്റണ്ടോ
ആഹ് കേൾക്കണ്ടോ
ആഹ് കേൾക്കാം കേൾക്കാം എന്താ നല്ല വിശേഷം എന്നെ എടുക്കുയിരുന്നു
ഞാനെ വെറുതെ ഇരിക്കാണ് ഇവിടെ ഞാങ്ങനെ വെറുതെഇരുന്നപോ പ്പന്നെ ഓർമ്മ ഇപ്പ വിളിച്ചതാ
ആ ആഹ് ഊണൊക്കെ കഴിഞ്ഞാ
ഓഹ് ഭക്ഷണം കഴിച്ച വെറുതെ ആഹ് ചായ അതെ ഈവനിങാ വൈകുന്നേരാആയില്ലേ മ
ഉം ഉം ണ്ടായിന്നല്ലേ
എങ്ങനെ
ഇത് മറ്റ മറ്റുണ്ടായിരുന്നാ
ആഹാ ആഹ് അങ്ങെ പിന്നെ നിനക്കാ ഫിത വിളിച്ചിരുന്നാ
ആഹ് വിളിച്ചായിരുന്നു
ആഹ് ആഹ് അവളെ വീട് കൂടിരിക്കലേ ആണ് ഈ മാസം അപ്പൊ നമ്മക്ക് ഒന്നായിട്ട് കൂടണ്ടേ
ആഹ് പോകാം ഇന്ഷാ അള്ളാ പോകാം
അഹ് ആഹ് എന്താച്ചാലേ ഞാന് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടു സമ്മാനായിട്ട് എന്തെങ്കിലും കൊടുക്കണല്ലോ അപ്പൊ പിന്നെ ഞാൻ കരുതി എല്ലാരും കൂടിയും കൂടെ എടുത്തിട്ട് കൊടുക്കാണ് ന്ന്ണ്ടെങ്കിലെ നമുക്ക് നമ്മള് വല്ലാണ്ട് പൈസ എറക്കും വേണ്ടെന്നാ നല്ലൊരു ഒരു സാധനം വാങ്ങും ചെയ്യാ
അതെ അത് നല്ല കാര് അങ്ങനെ ചെയ്യാം എന്താ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന
നമുക്ക് എന്താ അത് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാ ഞാന് ഇന്റെ രഅഭിപ്രായം നല്ലൊരു പൊ എന്തെങ്കിലും പാത്രം വാങ്ങ. അത് ഒര് പത്ത് കിലോന്റെ ബിരിയാണിക്കെ വെക്കണ ഒര് പാത്ര ആവുമ്പോം അവൾക്ക് അതൊരു ഉപകാര ആവുമല്ലോ ആ അല്ലെങ്കില് പിന്നെ എന്തെങ്കിലും നല്ലൊരു ഫ്രെയിമ് ഫ്രമിനും പ്പ അത്യാവശ്യം ഉം ഇത്ണ്ട് പൈസണ്ട് വീടിന്റെ മുന്നില് വെക്കാൻ പറ്റ്
അഹ് ഉം ഉം ഉം ഉം അതല് പ്പൊ എല്ലാരോടും അടുത്തും കൂടി ആലോയ്ച്ട്ട് എന്താന്ന് വെച്ച ചെയ്യ
ആഹ് ചെയ്യ. അതാ നല്ലത്. നമ്മളെ പൈസ അത്ര ഇടാൻ പറ്റും എല്ലാർക്കും ഇടാൻ പറ്റും അ ത് നോക്കണല്ലോ
അതെ. ഉം
അപ്പൊ മ്മക്ക് അതാലോയ്ച്ചിട്ട് ചെയ്യാം. പിന്നെ ന്തൊക്കെ അന്റെ വിശേഷങ്ങള് ഈ യാത് യാത്ര പോവാന്ന് പർഞ്ഞ്ട്ട് പോയോ
ഞങ്ങള് അവധിക്ക് തിരുവനന്തപുരം പോയായിരുന്നു
ആഹ്. എങ്ങനെണ്ട്
നമ്മടെ ഭർത്താവിന്റെ വീട്ടിൽന്ന് എല്ലാരും കൂടെ വല്യവണ്ടിയൊക്കെ വിളിച്ച് എല്ലാരും ചേട്ടന്മാരും ചേട്ടത്തിമാരും പെങ്ങന്മാരും നാത്തൂമാരും
ആഹ് ശരി ശരി ഓ ടി ച്ച് പൊളിച്ചുല്ലേ ഉം ഞാന് ആഹ്. ഈ അവധിക്കാലത്ത് ഞങ്ങള് ഊട്ടി പോയി ഊട്ടീലത്പോൽതന്നെ. ഞങ്ങളെല്ലാരും കൂടി ഓ നല്ല അടിപൊളിയായി നല്ലൊരു കാലാവസ്ഥആണല്ലോ ഇപ്പൊ അവിടെ പിന്നെ പൂക്കളെ ഒരു ഷോക്കെ ണ്ടായിര്ന്ന് അതൊക്കെ അടിപൊളിയായിര്ന്ന്. പിന്നെ എന്തൊക്കെ എന്താ വൈകുന്നേരം എന്താണ് പലഹാരം ഏ എങ്ങനെ
വൈക വൈകുന്നേരത്തെ പലഹാര ബിരിയാണി ആ ബിരിയാണിയാന്ന്
അത ആ ബിരിയാണി ണ്ടാക. അത് ണ്ടാക്കേതോ
ഇന്നെ ഇന്നെ അ ഇല്ല ഇന്നൊരു അറുപത് ബിരിയാണി കൊടുക്ക ത്താനുള്ള ഇതുണ്ട് പണിയുണ്ട് ബിരിയാണിയുടേ പണിയുണ്ട്
ആ ആ് ആഹ്. നിനക്ക് അങ്ങനെ ജോലിയാണല്ലോല്ലേ
ആഹ്. വൈകുന്നേരത്തേക്കൊരു കൂട്ടര് പറഞ്ഞിട്ടുണ്ട് ബിരിയാണി വേണംന്ന്
അപ്പം അതീന്ന് ഇങ്ങക്കും ട്ക്കും.
ആ. പിന്നെ അത്ണ്ടാക്കുമ്പ വേറൊര് ഇത് ണ്ടാക്കാൻ പറ്റോ
അതെ അതെ ആ അത്ങ്ങളൊരു അവകാശ ആണല്ലോല്ലേ
ഞാൻ കഴിക്കാറില്ല ഇവിടെ പിള്ളേർ ര് കഴിക്കും. എനിക്ക് ഞാന് ണ്ടാക്കുന്ന ഞങ്ങടെ ഇവടെ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടല്ല എനിക്ക് പുറത്തുള്ള ബിരിയാണി
ആഹ് അത് അങ്ങനെയാണല്ലോ വരിയാ നമ്മൾ ഉണ്ടാക്കുമ്പോ അതിനോര് അത്ര വലിയൊര് ത് ണ്ടാവൂല നമുക്ക് താല്പര്യംണ്ടാവും നമ്മുക്ക് പൊർത്ത്ന്നാവുമ്പോ അയ്ന് വേറൊരു സ്വാദാവും നമ്മളെ കൈയ്യോണ്ടെന്നെ ഇയ്യും ഹസ്ബന്ടും അ ഭർത്താവും കൂടില്ലേണ്ടാക
അതെ ഞാനന്ന്ച്ച് പാചകത്തിലേക്ക് ഞാൻ കേറിചെല്ലൂല ഞാനീ സോവാള പൊളിച്ചു കൊടുക്കും പ ട്രം കഴുകി എല്ലാം കഴുകിയൊക്കെ വെച്ചൊട്ക്കും. പാചകം ചെയ്യുന്നതൊക്കെ ഇക്കായാ
ആഹ്. ശെരി ഇപ്പൊ എല്ലു റെഡി ആയാ
ഇല്ല ഞാൻ പൊറത്ത് കെതിക്കെട്ത്ത് ട്ട് ഇപ്പം കേറി വന്നതാ, ഇനിയിപ്പ ഇപ്പം വാങ്കുവിള്ച്ചതാണ്
ആഹ് അപ്പൊ അത്, ആഹ് ഞാൻ നല്ലസമയത്താ ഞാൻ വിളിച്ചത് ലെ
ഉം ഉം ഉം അതു സാരല്ല ഇന്നു കൊറചൊള്ളു അറ് അൻപതുപേർക്കൊള്ളൂ. അപ്പെ എന്റെ പണിക്കെ ഏകദേശം ചെയ്തുകൊടുത്തു. ഇനി ബാക്കിയെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച്, ബിരിയാണി ആക്കല് കട ന്നെ.
ആഹ് അല്ല അപ്പം നിനക്കെന്തെങ്കിലൊക്കെതരൂലേ, ഹസ്ബൻഡ്. ഭർത്താവ് എന്തെങ്കിലൊക്കെ പൈസ, തരോ ഹെൽ.. സഹായിക്കുന്നതിന്
അങ്ങനെയൊന്നും തരില്ല.
എഹ്
അങ്ങനെയൊന്നു ഇല്ല. ഞാൻപയ്യെ എടുക്കും. തര്ലൊന്നുല്ല ഞാനെടുക്കും.
ആഹ് ആ അതുമതിയോ നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങക്ക്‌ നമ്മുടെ കൈയ്യിലെന്തെങ്കിലും ഉണ്ടത് ഇതിപ്പംശരിക്കു പറ- നല്ലയൊരു എമൗണ്ട് അവരു പൈസ നിശ്ചയിച്ചിട്ട് നിങ്ങൾക്ക് നിനക്ക്‌ എടുക്കാം പക്ഷേ അങ്ങനത്തെതന്നല്ലേ നമ്മളുസാധാരണ ഞമ്മക്കുപൈസ കിട്ടിയാൽ മതി
അതെ പിന്നെ ബിരിയാണിയുടെ- ഏ അരിയുടെ ചാക്കിലൊക്കെ അരി ചാക്കിലൊക്കെ അമ്പതുരൂപ വരെ ഇടും
അപ്പൊ ഞാനതു, ഞാനത് കൊണ്ടിരുന്നത്ര ഞാൻ പൊട്ടപ്പാദ്യം തന്നെ ഞാൻ എടുക്കും.
അത് ആദ്യായിട്ടു കേക്കാണല്ലോ അങ്ങനയുണ്ട്
അങ്ങനെയുണ്ട് ബിരിയാണി ഇരുപത്താറു കിലോ ഇ പ ആായിുന്നത്
ആ ആ ആ അതേതാണ് അതിന്റെ പേരെന്താണ്
ഉണ്ട് ബാദുഷാന്നാ പറയുന്നേ
എല്ലായാലും ഉണ്ടാവൂലല്ലോ എല്ലാത്തിനും ഉണ്ടാകുവോ എല്ലാ പേരിലുള്ള അരിച്ചാക്കിലുമുണ്ടാകുവോ
ഇത്‌ ഇതൊരു ചാക്കില ആ ചാക്കിലേയുണ്ടാകുമത്.
ആ അത് എല്ലാത്തിലുമുണ്ടാവൂല. നമ്മുടെ ഭാഗ്യം പോലെയുണ്ടാവും
ആ എല്ലാംചാക്കിനും ഉണ്ടാകുവോ, അമ്പതുരൂപ ഒ ഒരു ചെറിയ കവറിലാക്കി ഇട്ടിട്ടുണ്ടാവും.
ആ ഹ ഹ അതെന്നാ പുതിയൊരു അറിവാണേട്ടോ ആ അത് അടിപൊളിയായി നമുക്കതൊരു ഇൻട്രസ്റ്റാണല്ലോ ചാക്ക് പൊളി-
അ അപ്പൊളിനി വെല്യ വല്യ കല്യാണപ്പണികളൊക്കെവരുമ്പോള് ഒത്തിരിച്ചാക്ക് വാങ്ങിക്കും. കിലോ അപ്പൊ ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപയോളമൊക്കെയുണ്ടാവും.
ആ ഹ് ആഹ് ആ ഹ്
എന്റെ മോനാ ബാംഗ്ലൂരാ പഠിക്കുന്നേ നിന്നു പഠിക്കുവാ അവൻ. അപ്പ അവനെ അവധിക്ക് ഇവിടെ ഒള്ള ദിവസം ആഹ് പെൺ പിള്ളേർക്ക് ഇങ്ങനെ വലിയ ഇതില്ല എടുത്തോളാൻ പറയും മ്ഹ്
ആഹ് ആഹ് അവന് വന്നാല് എന്തെങ്കിലും ഹെൽ ഏഹ് സഹായിക്കോ ഉപ്പാനെ
ആഹ് കല്യാണപ്പണികളാണെങ്കി അവനുംപോകും ഇക്കാട കൂടെ പോകും.
ആഹ് ആഹ് സവാള അരിയാനൊക്കെലേ
അരിയാനും പിന്നെ അങ്ങനെ എല്ലാ പണികളൊക്കെ ചെയ്യും. അപ്പാവേറെ കാര്യണ്ട് അവന് കാശ് കൊടുക്കണ എന്നെ പോലെ അല്ല അവന് കാശ് കൊടുക്കണ അല്ലെങ്കി
ആഹ് ആഹ് ആഹ് ഒരു ദിവസം അവൻ പറയോ ഏഹ് അഞ്ഞൂറ് രൂപ അങ്ങനെ പറയോ ഉം ഉം അല്ല അത് കൊടുക്കുവാണോ ത് ഒരു ടൈം ചെറിയൊരു എമൗണ്ട് അതിപ്പോ നമ്മക്കായാലും തരണം അവര് മറ്റുള്ളവർക്ക് കൊടുക്കണ അതേപോലെ ഇല്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് അവര് അല്ല അവര് അവര അതേ ജോലി ആഹ്
അഹ് ഞാന് എന്ത് അല്ലാതെ എന്ത് ആവശ്യത്തിനും കാശുണ്ടെന്ന് പറഞ്ഞാലും തരണ്ടല്ലോ പിന്നിപ്പൊ പ്ര
ആഹ് ഹ് ഹ് ഹ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോയിക്കുമ്പോ നമ്മുക്ക് മറുപടി ഇല്ലലേ ഹ് ഹ് ഹ് ഉം ശരി ശരി ഏതായാലും ഹാപ്പിയിയിട്ട് സന്തോഷായിട്ടിരി
ഉം ഉം പരുന്നാലായിരിക്കാ പെട്ടെന്നേ ആരെങ്കിലു നമ്മളെ വിളി ച്ചിട്ട് എന്തെങ്കിലും ക്യാഷിരിപ്പുണ്ടോ
അതെ അതെ അതേപോലെ ആഹ് പിന്നെ അത് മാത്രല്ല നമ്മ മ്മള് പെട്ടെന്നെനു എന്തെങ്കിലും ഒരു ഇത് കാണാണ് ഒരു വസ്ത്രം കാണാണ്ന്നുണ്ടെങ്കി നമുക്കത് ഇഷ്ടപ്പെട്ട് പക്ഷെ കയ്യിൽ പൈസ ആ ഒരു സിറ്റുവേഷൻ ആഹ് ഫി ഒരു ഇത് വരില്ലേ ഉം എപ്പലൊന്നും പോല ആവോ അ അത് വേണ്ട എന്തിനാപ്പം ആഹ് എടുക്ക്ണേ ആഹ് അടുത്തല്ലേ എടുത്തെ എന്നൊക്കെ പറയും ആഹ് അങ്ങനെയക്കെ വരുമ്പോളാണ്
ഉം അപ്പഴാണ് ഒരു ജോലി ഇല്ലാത്തെന്റെ വേഷമം അറയാൻ
അതെ അതെ
പിന്നെ എന്തൊക്കെയ വിശേഷങ്ങൾ
ഉം ഉം
ആഹ് പിന്നെ മക് മോനെ ഇനി ആഹ്
ത് വരാറായോ പഠിത്തം വിട്ട് വരാറായോ
ഓഹ് വരാറായി കൊ കൊറച്ചഴിയുമ്പോ ആഹ് അതെ അതെ അതാദ്യം ഓർഡറെയ്തിട്ടാ പോവാ
ഉം
ഇന്ന് ഉം അ അങ്ങനെല്ല എന്തെങ്കിലൊക്കെ വേണം അങ്ങനെ പറയില പക്ഷേ ഉമ്മാ എന്തെങ്കിലൊക്കെ വേണട്ടോന്ന് പറയും
ഹും ഹും ഹും ആഹ് വരുമ്പോ നല്ല വിശപ്പല്ലേ
ഉം പിന്നെ പിന്നെന്താ ഞാന് മ അ വെറുതെങ്ങനിരുന്നപ് പ്പളെ അവളെ വിളിച്ചപ്പം നിന്നെ വിളിച്ചിട്ടുണ്ടോ എന്തോ അറിയില്ലല്ലോ അപ്പ അങ്ങനെ വിളിച്ചോക്കിയതാട്ടോ
ഉം ഉം ന്നാ എല്ലാരോടും കൂടി ആലോചിക്ക്
ആഹ് അത് ഓക്കെ ഓക്കെ ഞാൻ അതിന്റെ ഇത് ഞാൻ നിന്നെ അറിയി എന്താണ്ന്ന്ള്ളെഏതായാലും ചെറിയൊരു എ മൗ ചെറിയൊരു എമൗണ്ടേ ആവുള്ളു അതൊ
വിളിക്കാന്നാ
ആഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാന് പിന്നെ വിളിക്കാ ചേല്